ആ ഹലോ ഹലോ കേക്കാമോ കേക്കാമോ ആ കേക്കാം കേക്കാം ആ കേക്കാം കേക്കാം പറഞ്ഞോ എന്തോണ്ട് ഹലോ
ഞാൻ പറയ കേൾക്ക്ന്നില്ലേ
ആ കേക്കാം എനിക്ക് കേക്ക്ന്നുണ്ട് ആ എന്തോണ്ട് ആ പ്രത്യേകിച്ച് വിശേഷോന്നുംല്ല ആ ഇവിടെ മഴയൊക്കെ രണ്ട് ദിവസം കൊണ്ട് മഴയ
എടൊക്കെ വിശേഷം
ആ ആ അല്ല ഇവിടെ രണ്ട് ദിവസം ആ ഇവിടെ രണ്ടു ദിവസം ക്കെ മഴയുണ്ടായിരുന്നു. ഇന്നിപ്പൊ വെയിലുണ്ട്. ഇന്ന് കുഞ്ഞു കുഞ്ഞുങ്ങളുടെ സ്കൂളൊക്കെ തുറക്കുന്ന ദിവസമായൊണ്ട് എന്തായാലും നല്ല കാലാവസ്ഥയായിരുന്നു.
ആ ഇന്ന് പിള്ളേരെ സ്കൂളൊക്കെ തുറന്നു എത്ര പിള്ളേരാ?
എനിക്ക് രണ്ട് പേര്
രണ്ട് പേര്
ആ ആ ആ പഠിക്കുവാ, കുഞ്ഞു ഒരാള് മൂന്നിലും ഒരാൾ യു കെ ജിയിലും. ആ കഴിഞ്ഞു കഴിഞ്ഞു എല്ലാം പൊതിട്ട് അവർക്ക് ആ അവർക്ക് മൂന്നാംതി ഒരാൾക്ക് മൂന്നാം തീയതി ഒരാൾക്ക് പത്താം തീയതി സ്കൂൾ തുറക്കത്തോളൂ.
ആ അപ്പഴല്ലേ തുറക്കത്തോളൂ ആ പിന്നെ വേറെന്തൊക്കെയുണ്ട്
ആഹ് വേറെ വേറെ പ്രത്യേകിച്ചൊന്നുല്ല അങ്ങ് മഴയുടെ ഒരൂസം മഴയാണെങ്കി എന്തായാലും ഇന്ന് വെയിലൊക്കെയായി സാധാരണ സ്കൂള് ആ സ്കൂള് തുറക്കും ഇപ്പ മഴയായിരുന്നല്ലോ പിന്നെന്തായാലും ഒരീസ് ചെറിയ വെയിലുണ്ട് കുഞ്ഞുങ്ങളക്ക് നനയാതങ്ങു പോയി ആഹ് ആഹ് എന്തായാലും തൊടക്കം ദിവസം ഉം അല്ലയിപ്പൊ പണ്ടത്തണക്ക് സീസൺ അനുസരിച്ചല്ലല്ലോ ഇപ്പൊ നമ്മുടെ
ആഹ് ആ മാറി മാറി ശരിയാ
ആഹ് ആന്ന് എന്നുവെച്ചാല് മ മഴയുടെ സീസൺ ആന്ന് മഴയുടെ സീസണിലാണെങ്കിൽ മഴയും കാണത്തില്ല വെ വെയിലിന്റെ സീസണാണെങ്കിൽ ഇപ്പൊ എന്തോ
വെയിലും ആ വെയില് കൂടുതലായിരിക്കും ആ സ്റ്റേഷനിൽ ആഹ് പിള് ആഹ് പിള്ളേരെക്ക എപ്പോഴാ വരാ നേരത്തെേ വരുവോ ക്ലാസ് കഴിഞ്ഞു എ എല്ലി
ഇന്ന് അവർക്ക് ഇന്ന് ഇന്ന് ഓപ്പൺ പഠിക്കുവാ. ആ ഓ അത് ശരി. ആഹ് ആഹ് ആഹ് പിന്നെ ആ എന്തായാലും അവർക്ക് ഇന്ന് സ്കൂള് അവർക്ക് മൂന്നാംതീയെ ഉള്ളൂ.
മൂന്നാംതീയേ ഉള്ളൂ ആഹ്
ആ മൂന്നാംതി അവര് സ് സ്കൂൾ തുറക്കത്തോള്ളൂ ഒരാക്ക് മൂ ആ ഒരാക്ക് മൂന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആക്ക് മൂന്നാം തീയതിയും യു കെ ജിൽ ആക്ക് പത്താം തീതിയേ ഉള്ളൂ
പത്താം തീയതി ഉള്ളൂ അപ്പോ സ് തിര തിരക്കിന് നല്ല കുറവുണ്ട്
ആ അവരിപ്പോ ഓരോ സെക്ഷൻ വെച്ച് സെക്ഷ ഓരോ സെക്ഷനായിട്ടാ തുറക്കുന്നത് ഇന്ന് യു പി തൊട്ട് ഹലോ
ആ യു പി ആരൊക്കെയുണ്ടെന്ന്
ആഹ് ഞാൻ വർക്ക് ചെയ്യുവാ
വർക്ക് ചെയ്യുവാ ആഹ് ഇപ്പൊ ഓഫീസിലാ
ആ ഓഫീസിലാ പിന്നെ ആ പിന്നെ വേറെ അവിടെ പഠിക്കുവ അല്ലെ എന്തോ പഠിക്കു
ഹലോ ഞാൻ എൻട്രൻസ് റിപ്പീ ചെയ്യുവാന്ന്.
ഓ റിപ്പീറ്റ് ചെയ്യുവാല്ലേ ആ കേട്ട് കേട്ട് കേട്ട്. പിന്നെ ചോറൊക്കെ കഴിഞോ ഊണൊക്കെ കഴിഞ്ഞോ?
ചോറെല്ലാം ഇല്ല എന്റെ സമയം ഞങ്ങൾ മൂന്നു മണിക്കെക്ക കഴി ച്വുള്ളു.
ഓ അത് ശ ആ ആ ഹാ ഇന്നെന്തോ സ്പെഷ്യലായിട്ട് ഉ ഇന്നെന്താ കഴിക്കാൻ
സ്പെഷലായിട്ട് പ്രത്യേകിച്ചൊന്നുല്ല ബീഫ്നെ കറിവെച്ച് ബീഫ് കറി വെച്ചുണ്ടെന്ന് ഹലോ കേക്കുന്നില്ലേ
ആ ആ ആ ആ ആ കേക്കാം കേക്കാം കേക്കാം ആ പിന്നെ ആ കഴിച്ച് കഴിച്ച് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ കഴിച്ചതേ ഒള്ളൂ ആ ഞങ്ങക്ക് സ്പെഷ്യ ലായിട്ടൊന്നുമില്ലാരുന്നു ബീഫ്
ബീഫാം ലെ ആ ബീഫാ ആ പണിയൊക്കെക്കെ തീർത്തിട്ടാണോ ഓഫീസിൽ പോവാന്ന്
ആ കൊറച്ച് പണിയൊക്കെ രാവിലെ തീരും പിന്നെ ബാക്കി വീട്ടിൽ അമ്മ ഇണ്ടായത് കൊണ്ട് ബാക്കി അങ്ങ് ചെയ്തോളും എന്നാലും ഒരുവിധം പാചകോ ഒക്കെ ആ പാചക ഒക്കെ കഴിഞ്ഞിട്ട് ഇവര് പിന്നെ ബാക്കിയും പിന്നെ ജോലിയാണല്ലോ അടുക്കളെൽ എപ്പഴും പിള്ളെരും കൂടെ ഉണ്ടെങ്കി എപ്പഴും ജോലിയാ ആ
തീരൂലല്ലോ ലെ
തീരത്തില്ല ങാ ആ ആ കുഞ്ഞുങ്ങള ഓരോന്നിങ്ങനെയാണ് അമ്മയാ നോക്കുന്നെ ഉം ഹലോ
വൈകിട്ട് പിള്ളേര് കൊണ്ട്വന്നെ
ങാ സ്കൂളീ കൊണ്ട് വിടുന്നതും വിളിച്ചോണ്ട് വരുന്നതും ട്യൂഷന് പോ ആ അമ്മയാ ബസ് പിന്നെ ബസ് പിന്നെ വീടിന്റെ ഫ്രണ്ടി ങാ കേക്കാം ബസ്സ് പിന്നെ വീടിന്റെ ഫ്രണ്ടീ വരും അപ്പ അവിടുന്ന് ഇങ്ങോട്ടാകും പിന്നെ ട്യൂഷനൊക്കെ അമ്മയാ കൊണ്ടാക്ക്വേം വിളിച്ചിട്ട് ണ്ടു വരെയൊക്കെ ചെയ്യുന്നേ
ങാ ങാ ങാ
ങാ പിന്നെ വേറെന്ത് എന്തോണ്ട് ങാ എന്തിനാ പടിത്തം ങാ എൻട്രൻസിൻറ കിട്ടി കഴിഞ്ഞാ ഓ കൃഷ് കീരാ ങാ ചെയ്യാറൊണ്ട് നമ്മള അവധി ദിവസം ങ്ങളിലും പിന്നെ നൈറ്റ് ഡ്യൂട്ടി എൻട്രൻസ് എന്തോ എന്തോന് പോവാനാണ് പിന്നെ താല്പര്യം ഹലോ
ഞാൻ വീട്ട്ക്ക് നുക്കുന്നുണ്ട് ഇലാ അല്ലാത്ത കൊറച്ച് എൻട്രൻസ് ചെയ്തിട്ടുണ്ട് ബിടെക് ഒക്കെ നോ
ബീട്ടെക്കാട്ടെ ആഹഹാ ആാ ഹാ ആഹ എന്ത അമേരിക്കൻ ഫീൽഡ് ഇഷ്ട അല്ലേ
ആഹ നീറ്റ് താല്പര്യ ഇല്ല ഇഷ് ഇഷ്ടല്ലേ നിജ എന്തോ ഉപായിക്കാനു ബാൾജിട്ട്
ആഹ് ഹ ആഹ പിന്നെ ഏ പിന്നെ എന്തോ ഈ പടി പഠിത്തത്തിന്റെടക്ക് വന്നേ വേറെ എന്തെങ്കിലും കൃഷിയോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സമയൊക്കെ ഉണ്ടോ
സമയോ ചിലപ്പോ ഇണ്ടാ അ ഉം ചില സമയത്ത് പുതിയേരിക്കും അപ്പൊ ഫോൺ തോണ്ടും
ആ ആഹ് ഹ് നമ്മള് ഫോണിൽ എപ്പോഴും നോക്കോണ്ടിരിക്കുന്ന സമയം കൊണ്ട് കുറച്ച് കൃഷിയൊക്കെ ചെയ്യാമെങ്കിൽ നമ്മളെ വീട്ടിലേക്കും എടുക്കാം
അങ്ങനെയാണല്ലൊ ഫോൺ ഉള്ളതോണ്ട് ഫോണ് തോണ്ടിരിക്കും
ഹ് ഹ് ഹ്ആന്നാന്ന് ഇപ്പൊ ആ പ്പോ സമയല്ലേ ഇപ്പൊ ഫോണ് എല്ലാരും ഫോണിനകത്തുള്ള പരിപാടി ഇപ്പൊ ആർക്കും സമയം ഇല്ലല്ലോ പണ്ടൊക്കെ നമ്മളെ വീടുകളിലൊക്കെ ഒരു ഓണം വന്നാലും എന്ത് വിശേഷം ഉണ്ടായാലും പൂന്തോ ആഹ് സ്ക്രെ പ്പൂ ഒ ഹലോ
ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കിട്ടിയ തന്നെ ഫോൺ ഫോണിന്റെ ഉള്ളിലാണ് തോണ്ടിരിക്ക
ആന്ന് ആന്ന്
പിന്നെ വേ വേറെന്തൊക്കെണ്ട്
ആഹ് വേറെ പ്രതേകിച് വിശേഷം ള്ള ആഹ്
അ ആഹ് പി എന്താ പരിപാടി
വൈകിട്ട് ചെന്നിട്ട് പ്രത്യേകിച്ച് ഞാൻ വൈകിട്ട് ചെല്ലുമ്പോ തന്നെ കൊറച്ച് ലേറ്റ് ആകും പിന്നെ വീണ്ടും നമ്മള് പിറ്റേനന്ദേനുള്ള എന്തെങ്കിലൊക്കെ കറികൾക്കൊക്കെ അരിഞ്ഞു വെക്കും അങ്ങനൊക്കെ ഉള്ളത അല്ലാതെ വൈകീട്ട് ചെന്ന് നമുക്ക് വീട്ടിലൊരു കൃഷിയോ അങ്ങനുള്ളതോ നോക്കാനും ഒന്നും സമയം കിട്ടത്തില്ല പിന്നെ അവധി ദിവസങ്ങളിലൊക്കെ ഉണ്ടെങ്കി എന്തെങ്കിലുമൊക്കെ നടും അങ്ങനൊക്കെ
അ ആഹ് ആഹ് ഈ ഫാമിലി ഗെറ്റുഗദർ ക്കെ ഉണ്ടാവാറുണ്ടോ ടുത്ത്
ആഹ് അതിനൊക്കെ പോ പോയിട്ടുണ്ട്
ആഹ് എവിടെ തീ അട്ത്ത് ട്രിപ്പ് പോയേ ആ ട്രിപ്പ് പോയത് എവിടെ ഈ അടുത്ത്
ഞങ്ങള് പ്പം ആത്തേത് തിരുവനന്തപുരത്ത് പോയായിരുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ ഹലോ തിരുവനന്തപുരത്ത് ആഴി ബരിമല അമ്പലം കെട്ടിട്ടുണ്ടോ നമ്മളെ തിരുവ ആ തിരുവനന്തപുരം
ഇല്ല്യല്ല കേട്ടില്ല ല
ആ പത്തന സ്വാമി ക്ഷേത്രോ,
ഒരു വലിയ ടെമ്പിളാ വടക്ക നാല ആണാ
ആ വടക്കനാഥൻ തൃശ്ശൂരാണ് വട
ആഹ പത്മനാഭൻ അത് തന്നെ, അങ്ങനെ എന്താ
ആഹ പത്മനാഭസ്വാമി ക്ഷേ ആഹ പത്മനാഭസ്വാമി ക്ഷേത്രം പിന്നെ ആഴ മല ആഴിമലന്ന് പറയുമ്പോ നമ്മളൊ ഒരു ശിവന്റെ വിഗ്രഹം ആണ് അവിടെ ഇങ്ങനെ പ്രതിമ ഒരു മൂന്നു നില കെട്ടിടത്തിന്റെ അത്രയും പൊക്കത്തില ആ ശിവന്റെ വിഗ്രഹം നിർമ്മിച്ചേക്കുന്ന ഹലോ
ആണല്ലേ ആ അവിടെ ആർക്കിടെക്സും കാണ
ആഹ ഭംഗിയ ഭംഗിയ
ആ പ്രതീകിച്ച് മറ്റേ ഈ പത്മനാഭന്റെ ആണെങ്കിലും ആർക്കിടെക്ട് കാണാൻ നല്ല രസവാ അത് പണതേക്കട് മോഡലാണല്ലോ, ആ അതാ നല്ല ഭൻഗിണ്ടത് കാണാൻ, ഞപ്പ അതൊണ്ട് മും ഞാൻ മിക്ക കൂടുതൽ ടെമ്പിൾസിൽ അങ്ങനെ ആണല്ലോ ആ
ആഹ ആന്നന്ന് പ്രത്യേകിച്ച് നമ്മള് പുറത്തോട്ടുള്ള തമിഴ്നാട് ആ കർണ്ണാടക ആ സൈഡിലുള്ള ടെ അമ്പലങ്ങള ആ അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടത്തേക്ക മ്പലങ്ങളിലൊക്കെ നല്ല കൊത്തുപണികളല്ലേ തോനും കൊ പത്ത് മണികളൾ മൊത്തം അ പുറത്തോട്ടുള്ള നമ്മളെ, ആ പഴനിയിലെ മധുര മീനാക്ഷി ക്ഷേത്രം
ഏ
ഉം ഉം
താമ് ലെ ആ് അങ്ങ കേട്ടുള്ളൂ പിന്നെ അങ്ങടടെ പോയിട്ടുള്ള ഫ്രണ്ട് മറ്റെ കഴിക്കുന്ന സാധനണ്ടല്ലോ എന്തോക്കെണ്ടല്ലാ
പഞ്ചാമൃതം
അരവണം പറ്റി പാ ഇവിടെയില്ല ഇല്ലേ
ശബരിമലയില്
മ്മ് മം
ആ ശബരിമലയില് മറ്റേതല്ലേ അരവണയല്ലേ
അരവണ അരവണ പഴനീന്ന് കൊണ്ടുവരുന്ന പ ഞ്ചാമൃതം ആഹ് ആഹ് ആഹ്
നല്ല ടേസ്റ്റാ
പിന്നെ വേറെന്തോണ്ട് ആഹ് പിന്നെ പ്രത്യേകിച്ചേന്നോ ഓ എന്ത് ആഹ് വേറൊന്നും ഇല്ല
വെക്കുവാണേ
ഉം എന്നാ ശരി എന്നാ ആ ശരി ശരി ശരി